ഹലോ എന്തക്കെ വിഷേ
നല്ല നല്ല വിശേഷം ഉ
എന്താ രാത്രി ഭക്ഷനൊക്കെ കഴിച്ചു കഴിഞ്ഞാ
ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ല
ഓ ലേറ്റ് ആവോ എന്നും ഭക്ഷണം കഴിക്കാന്
ആ ഒരു പത്ത് പത്തരൊക്കെ ആകും കിടക്കാണെങ്കിൽ അയിന്റെ ശേഷം കുട്ടികൾക്ക് വേഗം ഉറങ്ങണമെങ്കില് വേം വേഗം കൊടുക്കും
ആ ആ അങ്ങനെല്ലേ അ
ചോറ് ഇപ്പന്നാലേ വെന്തിട്ടുള്ളൂ ഊറ്റാ വെച്ക്ണു
ആ ആഎന്താ സാദാ ചോറ്ന്നെയണോ
തന്നെ ഉച്ചക്ക് ഒന്നായിറ്റ് വെക്കലായിരുന്നു പക്ഷേ ഇന്ന് നാത്തൂനും ഇവരൊക്കെ ഉള്ളോണ്ട്
ആ തീർന്നിട്ട്ണ്ടാവുലേ
പൈസേം വച്ചു. വെറുംചോറും ചിക്കൻ കറിയന്നെ ഉള്ളു. പ്പ ഇരുന്നു ഏയ് ഒന്നുണ്ടാക്കില്ല പപ്പടം പൊരിച്ചു. മ് നിങ്ങക്ക് എന്തായ്നിന്നു ഭക്ഷണം കഴിച്ചോ?
ആ ഭക്ഷണം കഴിച്ചു ഞാനിവിടെ നേരത്തെ ഭക്ഷണം കഴി ചെറിയ മോള്ണ്ട് അപ്പൊ ഓളൊരു എട്ടര ഒമ്പത് മണിയെക്കാവുമ്പോ ഒറങ്ങും. അപ്പൊ ആ ഓള ഒറക്കണേന്റെ മുന്നേ ഞാൻ ഇന്റെ ഭക്ഷണം കഴിക്കലും നിസ്കാരം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കന്ന് വേഗ തീർക്കും. എന്ന ഓള് കടക്കുമ്പോളെ കൂടി ഇനിക്ക് കടുക്കാലോ വിചാരിച്ചിട്ട്. ഓള് ഒറങ്ങി അപ്പൊ ഭക്ഷണം നേരത്തെ കഴിച്ചു ഇവിടെന്ന് ചോറ് സദാ ചോറും പിന്നെ ആ കയ്പ്പങ്ങ ഒരു ഉപ്പേരിയല്ല ഒരു ഗ്രേവി ആ തക്കാളിക്കെ ഇട്ട് ഇണ്ടാക്കിയ ഒരു കൂട്ടാന് ഇണ്ടായിനി. പിന്നെ മീൻകറിണ്ടായിനി സൂര മീനില്ലേ? സുതമീന്റെ കറിം പിന്നെ സുതമീൻ പൊരിച്ചതും പപ്പടം ഒക്കെ ഇണ്ടായിരുന്നു. നിങ്ങള് എങ്ങനെ ചിക്കൻ കറി ഇണ്ടാക്കല്?
ചിക്കൻ കറി സാധാ തന്നെ ഉലുവ ഉലുവ ഇടും വെളിച്ചെണ്ണേല് ഉലുവട്ടിട്ട് പിന്നെ ഉള്ളി ഇടും. വലിയ ആ വല് അല്ല വലിയുള്ളി.
ആ ആ അ
പിന്നെ ആ അത് വഴറ്റി കഴിഞ്ഞിട്ട്
ആ വെളുത്തുള്ളി പേസ്റ്റ് ആ
അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടും.
ആഹ്.
ആ അതൊന്ന് വയറ്റി ഇതായിട്ട് പിന്നെ അതിക്കുള്ള മസാലൊക്കെ ഇടും മൊളക് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ആ പിന്നെ ചിക്കൻ മസാലണ്ടെങ്കിൽ അതും ഇടും ഒന്നൂട വയ്റ്റീട്ട് പിന്നെ ചിക്കനയ്ക്കിടും. ന്നിട്ട് കുറച്ച് നേരം ചിക്കൻ അയ്ല് വള്ളൊന്നും പാരാതെ വേവുമ്പോ അതിലേക്കൊറച്ച് വെള്ളം വാരും ചിക്കനിടുമ്പോ ചി ചിക്കനിൽ വെള്ളണ്ടാവും അതയ്ല് പിടിക്കും ആ പിന്നെ വെള്ളം പിന്നെ അത് വെന്തിട്ട് അതിന് ഇങ്ങള് ഉരുളകെയങ്ങ് ഇടലുണ്ടോ?
ഉരുളക്കിയങ്ങ് ഞങ്ങളധികം ഇടാറില്ല.
ചിക്കൻ ചിക്കൻ കൊറവാണെങ്കി ആ
ആ ആ അങ്ങനന്ന അപ്പൊ ങ്ങള് ചെറുള്ളി ഉപയോഗിക്കല്ല ച ചിക്കൻ കറിയൊക്കെണ്ടാക്കുമ്പോ
ചോന്നുള്ളി ഉപേയിക്കയില്ല.
ആ.
ഞങ്ങള് പൊതുവേ വറവ്ടാന് വെളുത്തുള്ളിം ചൊവന്നുള്ളി ഉപയോഗിക്കും.
ആ ആ.
ആ ഇറച്ചിയൊക്കെ വറുവിടാന് വെളുത്തുള്ളിയും ചൊന്നു ള്ളിയ
ആ ഞങ്ങള് വടെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോളും ചെറുള്ളിടും ഉലുവട്ടയ്ന് ശേഷം ആദ്യം ചെറുൾ ചെറു ചെറിയ ഉള്ളി നന്നായി വയറ്റിയന് ശേഷാണ് വെല്ലുള്ളിട പിന്നെണ് ആ ആ രണ്ടുംടും പിന്നേണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്ടാ
പിന്നെ തക്കാളി പിന്നെ അത് നെ പിന്നെ അതുപോലെന്നെയ്യ
ആ പിന്നെ ബാക്കിയൊക്കെ ഇങ്ങൾ പറഞ്ഞ പോലെന്നെ പിന്നെ ഞങ്ങൾ വടെ ഉം വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ആ വെളിച്ചെണ്ണരു ഒഴിച്ചയ്ന് ശേഷം കൊറച്ച് ഡാൾഡ ഒരിത്തിരി ഒരു ടേസ്റ്റ്ന് വേണ്ടി ഒരിത്തിരി ഡാൾഡയുപയോഗിക്കും അതുപോലെ പിന്നെ രണ്ട് ഏലക്കായില്ലേ അതും
ആ പിന്നെ ഗ്രാ പട്ടണ്ടല്ലേ പട്ടാ ആ അത്ടാറ്ണ്ട് അത് വേറൊരു ടേസ്റ്റ് കിട്ടും അത്ടാറ് ണ്ടോങ്ങൾ
അത് ഞങ്ങൾ ഇടാറില്ല ആ ഏലക്കായി മാത്രം
അവടെങ്ങനെ ചിക്കൻ കറി തരം മൊളക് ടലാണതോ തേങ്ങ അരക്കോ അത് കഴിഞ്ഞിട്ട്
തേങ്ങ അധികം അരക്കാറില്ല പിന്നെ എപ്പൊ പ്പഴൊക്കെ അങ്ങനെ ആ നോമ്പ്കാലത്തൊക്കെ തേങ്ങരച്ച് കറിക്കാറുണ്ട്
അതേമാതിരി മൊളക് ട്ടേന്റെഷം തേങ്ങരക്കലാണോ അതോ ഒന്നായിറ്റ് ഇട്ടാണ്ട് തേങ്ങ അരക്കലാണോ
ആ മൊളക് ഇട്ടേനേഷം തേങ്ങര
ആ അതാണ് ടേസ്റ്റ്ണ്ടാവാ
ആ അതെ ഉ ഉം പിന്നെ ഉ നി ഇങ്ങള് കയ്പങ്ങക്കെ എങ്ങനെ വെക്കല്
കയ്പങ്ങസാധാ തന്നെ വെള്ളം ഇരിച്ച് കയ്പങ് എനക്ക്ഷ്ടല്ല
പിന്നെമ
അതുകൊണ്ട് കൈപ്പ വാങ്ങാറില്ല അവടെ പിന്നെ അഥവാ കൊണ്ടണ്ടെങ്കി പിന്നെ കൊണ്ടന്ന്ണങ്കില് അവർക്കുണ്ടാക്കി കൊടുക്കും ആ തക്കാ തക്കാളിക്കട്ടാട്ട്
ആ ഞങ്ങൾ ഇവടെ പുളിയൊക്കെ വരുന്നണ്ടാ ഉണ്ടാക്കലപ്പൊ അധിക കയ്പ്പ് നമക്ക്
ഏ എനിക്ക് ആ ആ അല്ലാത്തെമുയ് വൻ പറ്റും ഈ കയപ്പ്ങ്ങ മാത്രം പറ്റൂല്ല അല്ലാതൊക്കെ തിന്നും പക്ഷേ
ഉം ഉം ഉ
കയ്പങ്ങ വെർറുപ്പ ക്ഷേ അവരൊക്കെ പറയുന്നത് ടേസ്റ്റാണെന്നാണ്
അ അ ആ ചേലോൽക്ക് പറ്റൂല ഉ
അവിടെങ്ങനൊക്കെ മഴണ്ടോ
ഇല്ല്യ മഴ ഇല്ല്യ മഴ ഇപ്പ രണ്ട് മൂന്നാലീസായിട്ട് മഴൊന്നുല്ല്യ നല്ല വെയിലെന്നെണ് വെയില് വന്നപ്പോ ചൂടും കൂടു
ആ ഇവടെന് വെയിലുല്ല മഴയില്ല അങ്ങനെ ഒരു കാലാവസ്ഥയാണ് എന്നിട്ട് ഇവടെ പെരും ചൂടാണ് വെയിലാണെങ്കി അത്ര ണ്ടാവൂല്ല ആ മഴ പെയ്താ പിന്നെ തണുപ്പ് ണ്ടാവും അയിന്പത് വെയിലുംല്ല മഴല്ല നല്ല കാലാവസ്ഥപ്പത്
ഉം ഇഞ്ഞ്പ്പൊ മയക്കാലാവാനായിലെ ഇനിപ്പ കൊറച്ച് ദിവസൂടില്ലേ ഉള്ളൂ.
വെള്ളത്തിനൊക്കെ ക്ഷാമ ഉണ്ടോ
വെള്ളത്തിന് ഇതുവരെ ക്ഷാമ ഇല്ല ഒന്നും ഉണ്ടാവൂല വിചാരിക്കുന്നു അവിടെ എങ്ങനെ മയക്ക പെയ്താല് ഓ വെള്ള
ഏ ഉം താ ആ ഇവടെ മഴ പെയതാ നല്ലോം കെൻറ്റിൽ നല്ല വെള്ളം ഇണ്ടാവും വെള്ളം നമ്മള് കൈക്കൊണ്ട് കോരാൻ കിട്ടും
ആ ആ അങ്ങനെ വീട്ടിലേക്ക് കേറിണോ അത്
ഇല്ല അങ്ങനെ പാടത്തായിട്ടുള്ള ഏരിയല്ലങ്ങൾത്
ആ ഇവിടെ ഞങ്ങളവിടെ വല്യ പ്രളയല്ലേനു രണ്ട് മൂന്നാല് കൊല്ലം മുന്നേ ആ ഒരു സമയത്ത് വീട്ടില് വീടിന്റെ പകുതിയോളം ഫസ്റ്റ് ഫ്ലോറില് പകുതിയോളം വള്ളം
മത്ങ്ങള് മാറിന്നീനോ
ആ ഞങൾ ഇവിടുന്ന് ഇവിടെ കുടുംബക്കാരെ വീട്ടിലേക്ക് മാറി താമസിച്ച് ഇവിടെന്ന് പറഞ്ഞാല് ഞങ്ങള് ഇപ്പൊ പുതിയ വീടെടുത്തിട്ട് ആകെ ഏഴ് എട്ട് കൊല്ലായിട്ടുള്ളൂ ഏഴ് എട്ട് കൊല്ലായി പുതിയ വീട് ആ ഫുള്ള് പണി കഴിറ്റ
ആ സാധനങ്ങളൊക്കെ നാശവല്ലോ
ആ അതന്നെ ഫുള്ള് പണി കഴപ്പിച്ച് ഉ ആ സാധനങ്ങളൊക്കെ കൊറെയൊക്കെ മേലെ മുകൾക്ക് കേറ്റി ന്നാലും നമ്മളിപ്പോ പുതിയ വീട് എടുത്ത് ഫുള് പണി മുച്ച ഇന്റർലോക്ക് ഫുള്ള് പണി കഴപ്പിച്ച വീടായിരുന്നു അപ്പൊ അതില് ഒരു ദിവസം രണ്ടു ദിവസംക്കെല്ലേ വെള്ളം കെട്ടി നിന്നത് അപ്പൊ വെള്ള ആ അതന്നെ ഫുള്ള് ചള്ളിന്ന്റഞ്ഞു നിക്കിന വെള്ളം ഇറങ്ങിപ്പോയന് ശേഷം ന്നട്ട് ഇവിടന്ന് ആളുകള് കെ എം സി സി അതിന്റെക്കെ ആളുകൾ എല്ലാരും കൂടി വന്നേ മോട്ടറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത
എന്നാലും നമ്മള ആദ്യത്തെ വീടിന്റെ അത് കിട്ടൂല
ആഹ അത പിന്നെ അപ്പ അതിന് ശേഷം ഞങ്ങള് ഒന്നൂടി പെയിന്റ് ഒക്കെ അട നന്നാക്കിയ വീട് വീണ്ടും
പേടിയാലേ മഴ വരുന്നന്നെ
ആഹ വല്യ പ്രളയത്തിനെ കയറിയിട്ടുള്ളൂ ഏ ഇനിയിപ്പോ അങ്ങത്തെ പ്രള യങ്ങളൊന്നും
ഇല്ലാതകട്ടെ അപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ
ആഹ അതന്നെ
നമുക്ക് മാത്രല്ലല്ലോ പൊതുവേ പല വീടുകളിലും കേറലുണ്ട് വെള്ളം ഈ പാടത്തിന് വക്കള്ളലൊക്കെ ഒറ്റേ പൊതുവെ തോന വീടിലേക്കും അങ്ങനെ വെള്ളം കയറും
വെള്ളം കേയറും ഇവിടെ അങ്ങനെയല്ല വലിയ പ്രളയത്തിന് മാത്രമേ കേയറിയിട്ടുള്ളൂ ഞങ്ങള് വീടിന്റെ ചുറ്റ ഈ ഇപ്പ ചെറിയ എല്ലാ ഇല സാധാരണ ഒരു നല്ല മഴ പെയ്ത് വെള്ളമൊക്കെ കേയറലല്ലേ ആ ഒരു വെള്ളം കയറലെ ഇവിടെ കുറച്ചൊക്കെ അ ടുത്തുള്ള പാടത്തിന്റെ അടുത്തുള്ള വീടുകളിലൊക്കെ എല്ലാ കൊല്ലവും വെള്ളം കയറുന്ന വീടുകളൊക്കെ ഉണ്ട്
ആഹ
അവർക്കൊന്നും ഇപ്പോൊ വേറെ സ്ഥലം വാങ്ങി വീട് വേറെ വെക്കാനെന്നുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല
മോളെന്താ കളിക്കാനൊക്കെ പോവാാറില്ലേ
ഏ എന്ത് കേട്ടല
കളിക്കാനൊക്കെ പോവില്ലേ ചേിച്ചി മോള്
മോള് അത്ര അത് കളിക്കാൻ പോകുമ മാത്ര ഒന്നും പ്രായട്ടില്ലോ ഒന്നര വയസായിട്ട അപ്പൊ നമ്മളന്ന എപ്പഴും കൂൂടെ വേണം
ആഹ നേരത്തെ ഉറങ്ങ വയ്ക്കലേ ഉറങ്ങൻ
ഉറങ്ങാന ഇല്ല ത വ്യൻ ഇടയില്ല ഉറങ്ങാൻ ജനിച്ചതിന് ശേഷം ഒരു ആറ് ഏഴ് ഏഴു മാസം വരെ രാത്രി തീരെ ഉറങ്ങൂലെ തീരു വെച്ചാല് രാത്രി എട്ട് എട്ടര ആകുമ്പോൾ ഓളാണ്ട് ഉണന്ന്ക്കും
ഉം
എന്നിട്ട് പിന്നെ കളിക്കാൻ തുൊടങ്ങും കളിക്കാ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ളങ്ങെടുത്ത് നടക്കണം ഇടെ രാവിലെറ് ആര രാവുമ്പോളേ പിന്നള ഉറങ്ങുള്ളൂ അപ്പൊ തീരെ ഉറങ്ങ ത്തെ കുട്ട ഇപ്പൊ ഒരു രണ്ടൂന്നല് മാസട്ട് ആ വയ ഇങ്ങനെഷോക്ക് രാത്രിയ ഒക്കെ ഉറങ്ങാൻ തുടങ്ങി രാത്രി ഇപ്പോൊ ഒരു എട്ടര ഒമ്പ മണി ഒെക്ക ആകുമ്പോ ഉറിയാല് പിന്നെ രാത്രി ാലടിക്കാനങ്ങ എണീക്കും എന്നാലും കൊറച്ചൊക്കെ ഉറങ്ങണ്ട്
രാവിലെ തരാ നേരത്തെണക്ക്കോ ഒപ്പം പോരും
ആഹ് ഇപ്പൊ രാവിലെ ഞാനേ നൽിക്കുമ്പോളെ നിക്കൂ
ആ അതന്നെ നമ്മള ഒപ്പം വെച്ച് കടന്നാള്ള
ആഹ ആരാ അഞ്ചര ആക്ക ആകുമ്പോ ഓളൗണ്ട് എണിക്കോ തൊട്ടില്ലീല് പിന്നെ ഞൻ അധികം കേട്ടായില്ല
എന്നാൽ ശരി എന്നാൽ വിൽക്കാം ഓക്കെ